ഹലോ?
ഹലോ എന്തുവാ വിശേഷം ആഹ് കേൾക്കാൻ പറ്റുന്നു.
ഉം അവിടെന്താണ് വിശേഷം ആഹ ഫുഡൊക്കെ കഴിച്ചു ദാ എനിക്കന്ന്
ഉം സ്പെഷ്യൽ ഉണ്ടായിരുന്നോ
എല്ലാം ഇന്നെനിക്കോട്ടും വയ്യായിരുന്നു എന്തോ അറിയില്ല ഇന്നലെന്തോ ഞാൻ കപ്പ കഴിച്ചിട്ടുണ്ടായിരുന്നേ. അതിന്റെ ആണോന്ന് അറിയില്ല അപ്പൊ ഒരു വയറ വേദന ഗ്യാസ് കയറിയ പോലെ എന്തോ വയറ് വേദന അപ്പൊ ഇന്ന് രാവിലെ ചപ്പാത്തിക്ക് കടല റോസ്റ്റ് ഉണ്ടാക്കി അത് കൂട്ടി അച്ചാറ കൂട്ടിട്ടാണെന്ന്ന്ന് ഉച്ചയ്ക്ക് എല്ലാരും ചോറുണ്ടത്
ആഹ് ഞാന് എനിക്ക് ഇന്നൊരു ഭയങ്കര ഇന്നലെ ഏഹ മോൻ്റെ മോനെ കുളിപ്പിക്കെരുന്നു. കുളിപ്പിച്ച് കഴിഞ്ഞാ തലെക്കെ തോട ച്ച് കഴിഞാര അവന്റെ കൈയ് കണ്ണില് തട്ടി. നഖ എന്താ തട്ടിയതാണോ എന്താ അറിയില്ല പിന്ന ഇന്നല രാത്രി പിന്നെ ഒറങ്ങിയിട്ടില്ല. കണ്ണന്നിങ്ങനെ വെള്ളം ഒഴിച്ച പിന്നെ അതുപോലെ തന്നെ കടയ.
ആഹ അപ്പൊ ഒരു കണ്ണാശുപത്രി ആയിട്ട ഒന്ന് കാണിക്കായിുന്നല്ലേ
ആ അപ്പൊ ഇന്നിപ്പോ വൈകുന്നേരം പോവാന്ന് വിചാരിച്ചത് ചടഞ്ഞു
ആഹ റെഡ് അല്ല റെഡ് കളറായിട്ട് നിക്ക് ക്കുന്നുണ്ട് ചെറു കണ്ണ് ചെറുതായും ചെയ്തണ് ചെറുതായിട്ട് മുകൾ ഭാഗം ഇങ്ങനെ വീങ്ങിയ പോലെ ആയിട്ട്
ആഹ അപ്പൊ ഒന്ന് കൊണ്ടയി കാണിച്ചോ അപ്പൊ നഖത്തിന്റെ എന്തെങ്കിലും എവിടെയെങ്കിലും തട്ടിയാ
ആഹ് അയിന് പോയിസണും കാര്യങ്ങളൊക്കെ ഇണ്ടാവല്ലോ.
ആഹ
അപ്പൊ ചെലപ്പം കാണിക്കണംന്നുണ്ട് ഇനി എങ്ങനെ അറിയി ഇല്ലഞമ്മള് ഒരുങ്ങി ഇതവുമ്പോതെന് ഡോക്ടർമാര് പോവാവോ.
ആ വൈകുന്നേരങ്ങളല്ലേ അഞ്ചുമണി വരെയാണ് സാധാരണ ഹോസ്പിറ്റലുകളിൽ അഞ്ച് മണിരെ ഇണ്ടവാറുള്ളൂ.
ആ അതെ പിന്നെ എന്നാല് നമ്മള് വേറെ ഡോക്ടറിനന്നും കാണിച്ചിട്ട് കാര്യില്ല ഈ എൻ ടിനന്നെ കാണിക്കണ്ടേ.
ആ കണ്ണിന്റെ കണ്ണിന്റെ ഡോക്ടറെ കാണിക്കുന്നതാണ് നല്ലത് അ ഈ ൻ ടി എന്ന് പറയുമ്പോ അവർ ചെവിയും ആ രണ്ടും നോക്കുന്നല്ലേ കണ്ണിന്റെ ഒഫ്താൽമോളജിസ്റ്റിനെ കാണിക്കാണ് കൊറച്ചൂടെ ബെറ്റർ.
ഉം ഏതാലും പോണംന്നുണ്ട്.
ആഹ്
ഇപ്പളൊക്കെ കണ്ണിന്റെ വില മനസ്സിലാവും എന്താ വെച്ചാ ഞാൻ ഇങ്ങനെ ആലോചക കണ്ണ് ശരിക്ക തുറക്കാൻ പോലും പറ്റുന്നില്ലട്ടോ അപ്പൊ ഇ, ഇപ്പൊ കൊഴപ്പല്ല ഇന്നലക്കെ കണ്ണിങ്ങനെ തൊ വക്കാൻ കഴിയുന്നില്ല അപ്പൊ ഇതാ കണ്ണ് കാണാത്തവരുടെ അവസ്ഥേക്കെ.
ആഹ് എന്തായാലും വെച്ചോണ്ടിരിക്കണ്ട എന്തായാലും പോയി കാണിക്ക്.
ആഹ് അതെ കാണിക്കാനായതാലോ.
ഉം വേറെന്താണ് വിശേഷം വേറെ എന്താ ഇങ്ങനെ പോണു
ഏ മക്കളൊക്കെ വന്നോ? വരാനായോ? ആ നമ്മളത് പായിക്കൊണ്ടിരിക്കണം. മൂന്നേകാലാവുമ്പോത്തിനെവ്ടെത്തും.
ആഹ സ്കൂളവിട്ട് വരാനുള്ള ടൈം ആയില്ലേ
ആഹ് നെന്ച്ച് ഒരാളെയുള്ളു
ആഹ് പെൺകുട്ടിയാണോ
അല്ല ആൺകുട്ടി
ആൺകുട്ടി
യു കെ ജി
ആഹ് ഹസ്ബൻഡ് എന്തെയണു
നാട്ടിലെന്നയാണ്
ആഹ്
അവിടെത്ര മക്കളാ
മക്കളായി
ഹലോ
കിട്ടില്ല
എങ്ങനെ
ഹലോ കേക്കുണ്ടോ
ആഹ് ആഹ് ഇപ്പം കേക്കുന്നുണ്ട്
ക്കളായിട്ടില്ല
ഏയ് ആയിട്ടില്ല ഓ ഇപ്പ നാലര കഴിഞ്ഞിട്ടുള്ളൂ
ആഹ് ആ മക്കളായില്ല പറയാ
ഏഹ് കല്ല്യാണം കഴിഞ്ഞില്ലേ
ഒരെണ്ണം മിസ്കാരേജ് ആയി സെക്കണ്ട് കുട്ടിക്ക് ചെറിയൊരു കോംപ്ലിക്കേഷൻ കാരണം ഏ
ആണോ എന്നാ വേഗം ഇണ്ടായിക്കോളും ആ കേക്കുന്നുണ്ട് വേഗം ഇണ്ടായി ക്കോളും ഡോണ്ട് വരീഡ്
എനിക്ക് ചെറിയ കോംപ്ലിക്കേഷൻ ആയിട്ട് അബോർഷൻ ആക്കി
ആണോ
ആഹ്
ആഹ് അത് വേഗ ഇണ്ടായി സോള് ആഹ് പ്രാർത്ഥിച്ച്
ആഹ്
ദൈവത്തിനോട് നല്ലോണം പ്രാർത്ഥിച്ചാലെ കിട്ടും
ആഹ്
പിന്നെന്നാല് നമ്മള് മാത്രം വിചാരിച്ചാ പോരാ ദൈവം കൂടി വിചാരി
ആഹ് അതാണേ ആഹ് അപ്പൊ ആഹ് സമയ ആവുമ്പോ വരായിരിക്കും
ആഹ് സമയം ആവുമ്പ വരട്ടെ ഏതായാലും
അതെ അപ്പൊ ഞാനും ബിസി ആവൊയിരിക്കും അല്ലേ ഇതുപോലെ ഇനിയിപ്പോ മോൻ വരുമ്പോളേക്കും കഴിക്കാനൊക്കെ ഉണ്ടാക്കണോ ചായ കുടി
എണ്ടാ ഞാൻ ഇണ്ടാക്കി വെച്ചിട്ടാ ഇങ്ങട്ട് കേറിയ മറ്റെന്താറിയോ നമ്മള് ഞാൻ ഫുഡ് കഴിക്കുമ്പോളന്നെ അതൊക്കെ കഴിച്ചിട്ട് ഇങ്ങട് പോരും മറ്റേ ഒന്ന് കിടന്നൊന്ന് ഇതാക്കുമ്പോത്തിന് പിന്നെ ഇണ്ടാക്കാന് നേരം വെക്കുവോന്നൊള്ളരു ചിന്താഗതിയ ആള് വരുമ്പോക്കിന് നമ്മള് ഇണ്ടാക്കി വെക്കണം മറ്റേണ്ട പോല് വന്നിട്ടുള്ള ഇണ്ടാക്കാനുള്ള നേര
നേരൊല്ല അപ്പൊ എന്താ ഇണ്ടാക്ക ഓരോ ദിവസം ഓരോന്നാണോ
ചെലപ്പോ മുട്ട മുട്ടയോ അല്ലെങ്കിൽ പഴം വാട്ടേ എ മുട്ട പിഴിങ്ങേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും പഴം വാട്ടിയ പിന്നെ വേഗം കഴിച്ചോളും അപ്പൊ ഞാൻ പിന്നെ അധികോം പഴം വാട്ടും അതാകും പിന്നെ വയറ്റിൽ അവിടെ ഉണ്ടാവും ചെയ്യുല്ലല്ലോ
ആഹ് ഇണ്ടാവും ചെയ്യും കഴിക്കാൻ കഴിച്ച അയിന്റെ ഒരിതിണ്ടാവും അപ്പൊ ദിവസ ഭക്ഷണം കഴിക്കുമ്പോ ബുദ്ധിമുട്ടുണ്ടാക്കോ ഇത് വേണ്ടാന്നൊക്കെ പറയോ
ഇല്ല അങ്ങനെ പറയില്ല പിന്നെ ഇടയ്ക്ക് സോപ്പിടാൻ വേണ്ടിട്ട് ന്യൂഡിൽസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കും
ആഹ് ന്യൂഡിൽസ് ഇപ്പൊ തന്നെ ശീലിപ്പിക്കേണ്ട കേട്ടോ ന്റെ ഒരു ആ ഒ ന്യൂഡിൽസ് ശീലിപ്പിക്കാണ്ടാന്ന് പറയാ കാരണം ഹ് ഞാൻ ഹോസ്റ്റലിലായിരുന്നു ഞാൻ മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു
അഹ്
അപ്പൊ ഹോസ്റ്റലിലായിരുന്നു- അപ്പൊ എനിക്ക് പേഷ്യൻസ് ഉള്ളത് കൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് മൂന്നരക്ക് ശേഷം ഞങ്ങക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ
മ് മ്
അപ്പോ ഭക്ഷണൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ക്യാന്റീനിലെ നമ്മള് കഴിക്കുന്നത് ന്യൂഡിൽസ് ആണ് മിക്കവാറും ദിവസങ്ങളിൽ ന്യൂഡിൽസ് ആണ് എനിക്ക് ഒരു ദിവസം അഹ് വയ്യാണ്ടായ്ട്ട് ഡോക്ട്റെ കാണിച്ചെപ്പോ എന്താണ് മെയിൻ ഭക്ഷണംന്ന് ചോയ്ച്ചപ്പോ ങ്ങെനെ ഏഹ് ന്യൂഡിൽസാണ് മിക്കവാറൂസ് ഉച്ചക്ക് കഴിക്കാ രാവിലെ പിന്നെ പബ്സ് ആയിരിക്കും രാവിലെ പപ്സ് ഉച്ചക്ക് മൂന്നരക്ക് ശേഷം നൂഡിൽ- വൈകുന്നേരത്ത് മാത്രണ് ദോശയോ
അങ്ങനത്തെ നല്ല ഫുഡ് ഹെൽത്തി ആയിട്ടു- ആ
അപ്പോ ഡോക്ടറ് എന്നോട് എപ്പോഴും പറയും ഏ- പത്ത് കൊല്ലം കഴിക്കേണ്ടത് രണ്ട് കൊല്ലം കൊണ്ട് കഴിച്ചു തീർത്തിണ്ടെന്നാണ് എന്നോട് പറയാറ് - നല്ലതല്ല അതിന്റെ അതിന്റെ ബുദ്ധിമുട്ട് കുട്ടികളാണന്ന് പറഞ്ഞിട്ട് കൊറേ കാലം മരുന്നും ഇതൊക്കെയായിരുന്നു ന്യൂഡിൽസ് കഴിച്ചതിന്റെ ആട്ടോ അസൈഡിറ്റി പോൽ രോഗങ്ങളൊക്കെ എപ്പോഴും പെട്ടെന്നുണ്ടാവും അപ്പൊ എന്ത് കഴിച്ചാലും പിന്നെ വയറ് വേദന ചില ഭക്ഷണങ്ങള് പരിപ്പ് ഗ്യാസ്സ്റ്റബിളിന്റെ ഭക്ഷണങ്ങളൊന്നു
ആഹ് ആഹ് കൂടുതല് പറ്റൂല
ആഹ് കുട്ട്യാളല്ലേ അപ്പൊ അവർക്കത് ശീലായി കഴിഞ്ഞാൽ പിന്നെ അത് വേണംന്ന് നിർബന്ധവും അപ്പൊ കൊറച്ച് കാലം കഴിയുമ്പോ അവർക്കും ഇതുപോലത്തെ പ്രശ്ന-
ഈ നൂഡിൽസ് ന്ന് പറഞ്ഞാൽ എല്ലാ കുട്ട്യാക്കും ഇഷ്ടാണല്ലോ ല്ലെ അത് ഓരോരോ-
ആഹ് അതിന്റെ മസാലയുടെ ടേസ്റ്റ് ആണേ കാണുമ്പോ വേറെ ന്തോന്നാണ് ചവച്ചരച്ച് കഴിക്കുമ്പോഴും ആ ഒരു താണല്ലോ മിഠായി ചവിക്കണ പോലെയാണല്ലോ
ആഹ് അതെ
അതൊണ്ടാണ് എല്ലാവർക്കും ഇഷ്ടപെടുന്നെ ഞാന് ഇപ്പോഴും കഴിക്കും എനിക്കിപ്പോഴും ഇഷ്ടണ് പക്ഷെ ഇവിടെ ഹസ് ബ്ബന്റ് നിരോധിച്ചിരിക്കയാണ് ഇങ്ങട്ട് മേടിച് കൊണ്ട് വരില്ല പക്ഷെ ഇപ്പൊ കൊറ- സായിട്ട് അത്യം കുറച്ചെടെക്കെടെക്കെനിക്ക് വെയ്യാ ബാക്ക് പെയിന്റെ ഒരു പ്രശ്നണ്ടേ പ്പം മഴെയ്തപ്പോ തണ് തുടങ്ങിയില്ലേ
ആഹ് ആഹ്
അപ്പൊ കൈയും കാലും തരിക്കുന്നൊരു പ്രശ്നം ഇപ്പൊ രാവിലെ എണീക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് അപ്പൊ പെ പെട്ടെന്ന് കഴിക്കാൻ അവർക്കൊക്കെ എന്തെങ്കിലും ദോഷമാവുള്ളതു കൊണ്ട് ദോശ എന്തെങ്കിലുക്കെ ഉണ്ടാക്കും- എനിക്ക് ചെലപ്പോ അത് പറ്റീന്ന് വരില്ല അപ്പൊ ഞാൻ നൂഡിൽസ് വേണം പറയുമ്പോ അതുകൊണ്ട് മാത്രം ഇപ്പോ രണ്ട് മൂന്ന് പാക്കറ്റ് വേടിച്ചു പക്ഷെ എന്നാലും അത് നിർബന്ധായിട്ട് എല്ലാ ഉസും കഴിക്യാനും സമ്മയ്ക്കില്ല ഒന്ന്- ഒരു പാക്കറ്റ് ഇന്ന് പൊട്ടിച്ചാ പിന്നെ- ഒരു രണ്ടാഴ്ചക്ക് പിന്നെ മറ്റേ പാക്കറ്റ് പൊട്ടിക്കാൻ സമ്മതിക്കില്ല
എണ്ണം നോക്കിയായിരിക്കു ല്ലേ
ആഹ് കാരണം ആഹ് അത് ഞാൻ രണ്ട് രണ്ട് വർഷം കൊണ്ട് കഴിച്ച അത്രയും കഴിച്ചു തീർത്തിട്ടുണ്ട് അപ്പൊ അതൊണ്ടാണ് ആള് പറയുന്നത് നല്ലതല്ല ശീലിപ്പിക്കാൻ പാടില്ലന്ന് ഇവിടെ ആൾ- ക് ഹസ്ബന്റിന് രണ്ട് സിസ്റ്റർമാരാ അവരുടെ രണ്ട് മക്കൾമാര് വന്നാലും ഞാൻ അവരെ കൊണ്ട് പറഞ് വേടിപ്പിക്കും നിങ്ങള് പറ വേടിച്ചു തരാൻന്ന് പക്ഷേ അവരോട് പറയും വേണ്ട അത് ശീലിക്കണ്ട വേറെന്തെങ്കിലും സ്നാക്സ് വേണെങ്കി വേടിച്ചരാ നൂഡിൽസൊന്നും മേടിച്ച. ല്ല റന്നിട്ട് കുട്ട്യേളെ സമ്മതിച്ച് കൊടുക്കില്ല വേടിക്കാൻ.
. ഏഹ് ഇതൊക്കെ പാസ്ത അങ്ങനതൊക്കെ കഴിക്കാറുണ്ടോ?
ആഹ് പാസ്ത എ എപ്പോഴെങ്കിലൊക്കെ ഇവിടെ പാസ്ത അങ്ങനെ ആർക്കും ഇഷ്ടല്ല ഞാൻ എപ്പോഴെങ്കിലൊക്കെ വേടിച്ചാ. അങ്ങനെ ഇണ്ടാക്കി കഴിക്കും അത്രേനെ ഇവിടെ അത്ര നിർബന്ധ ള്ള ആൾക്കാറെല്ല ഇവടെ. പാസ്തക്ക് ശേ നൂഡിൽസ് വിടെ അച്ഛനായാലമ്മായാലൊക്കെ കഴിക്കും.
ഉം അഅ് പിന്നെ.
അവക്കന്നും അത്ര താല്പര്യല്ലാത്തോണ്ട് ഞാൻ ഒരു നേരം എനിക്ക് വേണ്ടിട്ട് മാത്രം ചെറിയപാക്കറ്റ് ണ്ടാവുല്ലോ പ പത്ത് രൂപടെക്കെ പയിനഞ്ച് രൂപടെ അങ്ങനത്തെ പാക്കറ്റ് വാങ്ങിട്ട് അപ്പ പ്പൊണ്ടാക്കി കഴിക്കും.
ഉം ശെ കഴിക്കണ ന്ത ടേസ്റ്റാണ് ഇങ്ങൾപറഞ്ഞേക്കെ കേടുവാണ് അത്രയും. കേടുണ്ടാവു അയില്.
ആഹ് അതെ അതെ.
അഹ് വയറിന് പറ്റുലങ്കിലേ.
ആഹ്.
ചെലപ്പോ അതിന്റേതാകാര്യല്ലേ ഇന്ന് വയറർവേദന.
ആായ് അറിയില്ല.
ഹേ ഗുളികടിച്ചോ?
ചെലപ്പോ ഇന്നലെ ഞാൻ കപ്പ കഴിച്ചുന്നറഞ്ഞില്ലേ അതിന്റെ ആവാം ചെലപ്പോ.
ഓ അപ്പങ്ങനെ തോട്ടത്തില് ഇ ങ്ങളെ തോട്ടത്തി
അല്ലല്ല നമ്മള് കടെന്ന് മറ്റത് വേടിക്കില്ലേ എന്താണ് വറുത്തതിങ്ങനെ.
ആഹ് ആഹ്
അങ്ങനെ മേടിച്ചത അപ്പത് വെളിച്ചെണ്ണല് കഴിക്മ്പോ തന്നെ. ഒരു വെളിച്ചെണ്ണേടെ രുചി ണ്ടായിരുന്നു.
ആഹ് ആഹ്.
അപ്പൊ ഞാൻ പറയും ചെയ്ത് ഇത് ഭയങ്കരയിട്ടോയിലാണ് പറയും. റ്റു പക്ഷെ ഞാട്ട് വൈകുനേരത്തായതോണ്ട് രാത്രി ഒരുപാട് കഴുക്കേം ചെയ്തു അത് ന്റെയാണോ അറിയില്ല ഗ്യാസ് കേറുന്നപോലെ ന്തെങ്കിലു പ്രശ്നാണന്നറിയില്ല ഭയങ്കര വയറ് വയറ് വേദനാ പറഞ്ഞ നെഞ്ചിന്റെഈ താഴെ ഭാഗം ഭയങ്കര വേദനിം കടച്ചിലും പോലും
ഉം അഅ് പിന്നെ ത്ര കടന്നാലും. സുഖാവൂല അങ്ങനെ ഇങ്ങനെ. പിരി പിരിയോണ്ട്ക്കു കെടക്കാനു ശരിക്കു പറ്റൂല.
ആഹ്.
നമ്മളെവിടെ അയിന് പൂളപ്പൊരി ന്നാ പറയാ.
ആഹ് എന്താ പേര്.
പൂളപ്പൊരി.
അതെ ആ ഓരോട ഓരോ ഭാഷലി ഒര
അവിടെങ്ങനെ കപ്പപൊരിന്നോ?
ആഹ് കപ്പന്ന് കപ്പ, പൂള, അങ്ങനെ എന്തൊക്കെക്കോ പേരുള മരച്ചീനി
മരിച്ചിനി ആഹ് പല പേരുകളുണ്ടല്ലോ.
ഏഹ്.
ഓരോ സൽത്തു ഓരോരോ കോലാണ്. എന്നാ ശരി ട്ടാ ന്നാല്.
ആഹ് ശരി.